ആ ഉം
നല്ല വർത്താനം എത്തേന് ചോറെയ്പ്പൊക്കെഴിഞ്ഞോ
ആ ഫുഡൊകെയിച് ന്എന്താറയാ ഈ ഫുഡ് ഇജ് കഴിച്ചോ
ആ കഴിച്ചു ഴിച്ചു കഴിച്ചു മക്കളിം കഴിപ്പിച്ച് ഒരാളമ്മന്റെ കൂടെ അവിടണ്ട് ഒരാളവിടെണ്ട്
ആ ശെരി മ മക്കളെങ്ങനെ ഫുഡൊക്കെ കഴിക്കുവോ നേരത്തിന് കഴിക്കോ കഴിക്കാൻ മടിയാണോ
വല്തിനയങ്കര മടിയാ ചെറുതിന് പിന്നെ നമ്മള് വാരി കൊടുത്താ പിന്നെ അങ്ങനെ തിന്നോളും
ആവ്ശെരി എല്ലാ എങ്ങനെ എല്ലാ ഫുഡ് എല്ലാ ഫുഡും കഴിക്കോ
ഓന് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം പോവൂല മ്മള് സാധാ കഴി ക്ണാരിം ചോറും കറിം അത് വാരി കൊടുത്താ കഴിക്കും അല്ലാതെ ഈ ഫ്രൂട് ട്സ് എങ്ങനെ കൊടുക്കാൻ നോക്കിട്ടും കാര്യല്ല അവൻ ഒക്കാനിക്കും ഓക്കാനം വെരും
വെരും മ മക്കക്ക് നാം അങ്ങനിം ങ്ങെനിം ബേക്കറി ഐറ്റംസ് ഫ്രൂട്ട്സൊക്കെയാണോ മക്കള് സാധാരണ കഴിക്കെല് ഈ ഫുഡ് ചോറ് അങ്ങനത്തെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഇതിന് ഫ്രൂട്ട്സ് കഴിക്ക്ണ എന്തോ ഭയങ്കര
ആന്ശെരി ആ ശെരി അല്ല മക്കള് കഴി ക്യാഞ്ഞാ ഭയങ്കര നമുക്ക് ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും
മ് മ് നിപ്പോ ഇങ്ങനെ കാണിച്ചോട് ല്ല ജ്യൂസ് അടിച്ചൊടുത്താലും ഓല് വണ്ടാർന്പോവും
നേ ആ എന്താവൊം അങ്ങനെ എ എ ഏത് എ എല്ലാ ഫ്രൂട്ട്സും അങ്ങനേണോ
ഓനാകെ കഴിക്ക്ണ്എങ്ങനേച്ചാ പഴണ്ടല്ലോ പഴ ഐറ്റംസില് എല്ലാ ഐറ്റം കഴിക്കും എന്താ റോബസ്റ്റ് ആ ചെറുപഴം അങ്ങനത്തൊക്കെ അകെഴിക്കും അല്ലാത്ത ഫ്രൂഡ്സ് മുന്തിരി അമുന്തിരേ ചെലപ്പോന് മൂട്ണ്ടെനികഴിക്കും ആപ്പിള് കൊടുത്താലെങ്ങനെച്ചാല് മ് ആഹ് ആ ങ്ങെനെ ആ അയ്ൻ്റെ തൊലിണ്ടല്ലോ അയിന്റെ ഭാഗത്തിന്റെ അവ്ടെ വരെ മ് അവ് അവിടെ വരെ ഒരു ഒരു ഒര് കട്ടിക്ക് ങ്ങനെ കടിച്ചിട്ടിട്ട് ആകൂ
ആ ശെരി ആ
അങ്ങൻതെ കൊരോന്ന് അല്ലാതെ ഒരു ഫ്രൂട്ടും ഈ മൂന്ന് ഐറ്റം അല്ലാതൊരു ഫ്രൂട്ട യ്ന്റെ വായില് പോവൂല്ല ഞാനായിട്ട് വീട്ട്ല് സപ്പോട്ടണ്ടായി അത് നല്ല മധു രമാ ആ നല്ല മധുരണ്ടായിനു അപ്പൊ ഫസ്റ്റിണ്ടായ സാനല്ലേ അപ്പൊ എല്ലാരിക്കും ഓരോ പീസ് ഇത് ഇങ്ങനെ ട്ത്തച്ചൊഓന്ക്കൊരു പീസ് അത് തിന്നില്ല അവസാനംഞാൻ പുടിച്ച് വെച്ച് വായില് കുത്തി തിരികി കൊടുത്ത് എടോ ഓക്കാനിച്ചാ ഇത്രയും മധുരൊള്ള സാധന
ഓൻ ഓനെന്തോ അ ഇഷ്ടെണ്ടാ ആ അയിന്റെ ന്തോ എന്തോ ഇഷ്ടല്ലായി ണ്ടാവും
എന്ക്കറിയില്ല ഞാനിട് പുട് പിടിച്ചെച്ച് കൊടുത്തോക്കി
ആ പക്ഷെ സാധാരണ ഷേയ് ഷ് ആ ഷേയ്ക്കായാണ്ടോ അല്ലെങ്കി
അങ്ങൻത്തൊംകഴിക്കൂല എ എന്താ എ ഓന് എന്താപൊ ജ്യൂസാണെങ്കിലും ഈ തിക്കായിട്ടുള്ള ഐറ്റംസൊന്നും കൊടുക്കൂല്ല പാല് കുട്ടേത് അണ്ടി ഇപ്പ നമ്മള് ഓറഞ്ച് ജ്യൂസ് അടിക്കാ ആ അല്ലെങ്കില് പൈനാപ്പിളിന്റെ ജ്യൂസ് ണ്ടല്ലോ
ആ ക്കെ ലൈ
ആ ലൈറ്റ് ആയിട്ട്ള്ളേ അത് ആവറ്റിലാ ലൈറ്റ് ആയിട്ടുള്ള ഐറ്റം വാണേംഏതും ആവ് കൊറച്ചേ കൊറച്ചേ ആ തിക്കാവാൻ പാടില്ല അവൾക്ക് ഉം എ എനിക്ക് ഫുഡെല്ലാ എല്ലാം ഇഷ്ടമാണോ
ഇവര്ക്ക് എന്താ ഇവര്ക്കല്ലേ മക്കക്കല്ലേ ആഹ് മക്കക്ക് അ അങ്ങനെയാണ് ചോറും കഞ്ഞീം ഭയങ്കര സ് ലോ ആണ്
ആഹ് അല്ലാത്ത ഐറ്റം സൊക്കല്ലേ
അല്ലാത്തെ എങ്ങനെ ഇഷ്ടം പറഞ്ഞാ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഫ്രൂട്ട്സെക്കെ ഇഷ്ടാണ് ഏകദേശം എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടാണ് പിന്നെ അങ്ങൻത്ത സാനങ്ങള് എ അങ്ങനത്ത സാനങ്ങളാ ഇഷ്ടം അല്ലെങ്കി ന്യൂട്ടെല്ല മാഗി പാസ്ത അങ്ങന് ത്തെ സാനണ്ടല്ലോ
ങ്ങനാണ് കൊടുത്തെ
ആഹ് അങ്ങന്‌ ത്തൊക്കെ ഇഷ്ടം അപ്പൊ ഷെ ന്നാലും എന്തെങ്കിലും ഒരു നേരം നമ്മള് ചോറ് അൻ ചോറ് കുത്തിത്തിരിച്ച് കൊടുക്കും
ഉം ഇവിടെ ഞാന് ഒരു മാസ ത്തിനുള്ളത് ഇപ്പ വാങ്ങിക്കൊണ്ട് വൽക്ക് ള്ള വൽക്ക് ഐറ്റംസ് ഒര്മാസ ത്തിനുള്ള വാങ്ങിക്കോണ്ട് കൊടക്കും ക്കും അപ്പൊ എന്താ നാല് ഞാൻ പറയും ബിസ്ക്കറ്റൊക്കെ ടുത്ത് പത്തണായാമ്പോ തന്നെ ബിസ്ക്കെറ്റൊക്ക എടുത്തുണ്ട് വരും അത്രേം ഇപ്പളൊന്നല്ല നാല് മണിയാട്ടെ വൈകുന്നേരാണ് തിന്നാന്നറിം അവ ഇ ഇപ്പ എന്താക്കിക്ക്ണ് ന്നോ അതൊര് അതൊര് സംഭവാക്കി വെച്ചേക്ക നാ വല്ല്യത് ഒരിസം നാല് മണിയായി ണ് ഇമ്മച്ചേ റ്ഞാണ്ട് ബിസ്ക്കറ്റ് ടു ത്ത് കൊണ്ടന്ന് അപ്പൊ ഇവന് ചെറു ത് ഓനായി നോട്ട യ്ത് ണ് അപ്പം പ്പം ഇമ്പന് എന്താ ട്ടുന്നേ പന്ത്രണ്ടണിക്കന്നെ പോയി കാണ്ട് ബിസ്കറ്റ് ട്ത്ത്ട്ട് ഇമ്മ ച്ചി നാല് മണിയായി ക്ക് ണ്
ആഹ് അവര്ക്ക് ക്ഷേ നമ്മളാ സു ഫുഡയിക്ക്ണേന് നേ നേര ത്ത് എന്താ പറയാ ചോറ് തിന്ന് ണ നേരത്ത് ഇതൊരു ഫ്രൂ എന്തേലും ബേക്കറി ഐറ്റംസ് ടുത്ത്കൊണ്ടുവരും അത് ഇവിട്ത്തെക്കെള്ള പരിപാടിയാ അപ്പ എന്തേലൊര് ഫ്രൂട്ട്സ് ഞാനത് തിന്നട്ടെ അല്ലെ ഫ്രിഡ്ജ് തോറന്നാണ്ട് ഞാനിത് തിന്ന ട്ടെ ചോയിക്കും ഞാൻ സമ്മയ്ക്കൂല എന്താ എന്തെങ്കിലും ആഹ്
ഓന്റെ ഞാൻ പറയാ നാ നാല് മണിക്കെ കൊടുക്കുള്ളൂന്ന് കണ്ടപ്ലേ പന്ത്രണ്ട് മണിക്ക് ന്നെ വന്നിട്ട് നാല്ണിയിക്ക്ണ് ഇമ്മച്ചേ റ്ഞ്ഞ്ട്ട് കൊണ്ടന്നരും
ചോ ഓര ഓര ഓലെ ഓ വയറ് നറയാഞ്ഞാലേ ഭയ ങ്കര ബുദ്ധിമുട്ടാ നമക്ക് ഭയങ്കര വെഷമ ആയിരിക്കും നമക്കൊരു നമക്കൊരു പണി എടുക്കുമ്പളൊന്നും ഒര്
ഇത് അത് റെഡി ആയില്ലേ ആയില്ലേ ന്നുള്ളര് ആഹ് ഞാൻ ഇരു ന്ന് ഇരുന്നാട്ട് തീ റ്റിച്ചേ അപ്പളാ അ അപ്പ പോവും അപ്പ നാനേ ഇത്ങ്ങനെ ഇങ്ങക്ക് വാരി തിന്നൂടെ ന്നാല് വാരി കൊട്ക്കുമ്പം തിന്നും ഇന്നാ പിന്നെ തര്ണത് തിന്നൂടെ
ആഹ് പിന്നെ ഇബര്ക്ക് ഇവര്ക്ക് ഭയങ്കര പേടിയാ ഇന്നേ അപ്പം ഞാൻ ഫു ഞാൻ ഫുഡ് കൊടുത്താല് ഓല് ടി വി ണ്ടാണ്ട് അങ്ങനെ കഴിക്കും
ആഹ്
വല്ല്യയ ബുദ്ധിമുട്ടൊന്നുല്ല പിന്നെ ഞാൻ സാധാരണ ഞാ കഞ്ഞിമ്പാടെ കൊടുക്കും ന്നാ കഞ്ഞി അയിന്റെ വെള്ളോംകുടിക്കല്ലോ ക്ഷെ ഇപ്പം ഇന്ന് ഇന്നൊക്കെ നേരത്തെ ഇപ്പ ചിക്കൻ കറി ണ്ടായപ്പോ ഓര് എന്താ പറയാ വേം ചോറ് കൊറച്ച് തോനെ ചോറ് കൊറച്ച് അധികം ചോറ് ട്ത്ത്കൊടുത്തീനി
ആഹ് ഇവിടെ മൂന്ന് നേര രാവിലെ ത്തെചായ ഉച്ചക്കത്തെ ചോറ് രാത്രികത്തെ ചോറ് ഇതിന്റെ ഞാൻ മൂന്ന് നേരേ കയിക്കൊള്ളൂ അയിന്റെ എടേല് ഞാൻ എന്തെങ്കിലും ക്കങ്ങനെ എടക്ക് വെക്കേഷൻ ആയതോണ്ടാട്ടോ പെരേലെന്നെ ഇരുന്ന് കൊണ്ടാണ് എട്ക്ക് ഇങ്ങനെ വരും എന്തേലും ചോയിച്ചിട്ട് അപ്പ എന്തേലൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും അല്ലാത്ത ടൈമിലറ്ഞ്ഞാല് മൂന്ന് നേരം ആ മൂന്ന് നേരത്തെ ഫുഡ് മാത്രം അയിലപ്പറൊന്നും പോവൂല
അതെ അതല്ലെ മക്കളും അങ്ങനന്നെ പക്ഷെ ഞാനെ ന്തേലും പാലോ എന്തെലോ ക്കെ കാച്ചി ഓര്ക്ക് വയ നമ്മക്ക് ഒര് ഇടങ്ങാറാണല്ലോ രാത്രി ഫുഡയിക്കും ഉച്ചക്കും ഫുഡയിക്കും പിന്നെ രാവിലെ രാവിലെ ഞാൻ പൊതുവേ ഞാന് ഇന്ക്ക്ന്നീച്ചാൻ മടിയായിട്ട് ച്ച് ഇന്ക്കി മൂട്ണ്ടെങ്കി ഞാന് ഇണ്ടാക്കും അല്ലെങ്കി പിന്നെ ഞാന് നൂ ട്ടല്ലേ മാഗിയോ അങ്ങനെ എന്തേലും ബിസ്ക്കറ്റോ എന്തെങ്കിലൊ
ആഹ് അന്ക്ക് അന് ക്കെല്ലാ ഫുഡും ഇഷ്ടാണോ ഫാസ്റ്റ് ഫുഡൊ‌ക്കെ ഇഷ്ടാണോ
ഏഹ് ഇന്ക്കി ഭയങ്കര ഇഷ്ടാ ഇന്ക്കി ആഴ്ചേല് രണ്ടീസം പൊറത്ത്ന്ന് ചായുട്ച്ചില്ലങ്കി ഇന്ക്കി ഭയങ്കരം മാനസികായിട്ട് ഞാൻ തകരും ആഹ് അപ്പം ഞാന് എപ്പഴും പറിം അപ്പം മ് ബ ഈടെ വാ ഹസ്ബന്റെപ്പളും പറിയെ അന്ക്ക് ഭയങ്കര ചെലവാന്നറിം ചായ ഇപ്പ എല്ലോട്ത്തും ആ ടീഷോപ്പ്ണ്ടല്ലോ എന്തെങ്കിലെ
ആഹ് ആഹ് ആഹ് അരീക്കോട് മറ്റേ ബാറോട്ടല് കേറീണോ
ബറോട്ടെ അതെവ്ടെ ഞാൻ കണ്ടില്ലല്ലോ
അരീക്കോട് അയ് കൊറ്ച്ചായിട്ടോള്ളൂ കൊറച്ച് ആഹ് കൊറച്ച് കൊറ്ച്ചായിണ്
അത് എവ് ആ എം അവിടെയാണോ എം എ കോളേജ്ൻ്റെ ആ റോഡ്നാണോ അല്ലാ
അല്ല മമതാ ബേക്കറിയില്ലേ
ആഹ്
അത് കഴിഞ്ഞ് കൊറച്ച്ന്ന്ട്ട് വന്നാ മതി ഒരു ഫാമിലി സലൂണ് ഇണ്ടല്ലോ അയിന്റെ തൊ തൊട്ട് ഇപ്പറ്ത്ത്
അത് എവിടെ എവിടെ മമതന്റെ എവിട്ന്ന് എടവണ്ണപ്പാറ റോഡ്നോ
അല്ല അരീക്കോട് സ്റ്റാന്റ്ന്റെ അങ്ങട്ട് പോണ ആ റോഡ് ആഹ് അവടെ തന്നെ ആഹ് മിൽമ മിൽമാ മിൽമന്റെ മുത്ത്ല്ലേ ആഹ് ആഹ് ആഹ് സൈഡ്ല് രണ്ട് മൂന്ന് ഷോപ്പിന്റെ ഇപ്പറ്ത്ത് ചെറിയെ ഒര്ത് പക്ഷേ അവട്ത്തെ ലോഡഡൊക്കെ നല്ല ടേസ്റ്റാ
ഏഹ് ഞാൻ കേക്ക് സ്റ്റുഡിയോലോ കഫ്തേലോ അല്ലെങ്കി ആ മറ്റേ മമതേല് പോവും മ എന്റെ ഹസ്ബന്റ് ഓല്ക്കൊക്കേർഞ്ഞാല് ഈ കഫ്തെ അങ്ങത്തൊന്നും ഇഷ്ടല്ല ഈ കേക്ക് സ്റ്റുഡിയോന്നും ഫ്രണ്ട്സ്ന്റപ്പൊ പോവുമ്പോ അങ്ങനെ പോവും അ അല്ലാതെ മമത അങ്ങത്തൊക്കെ അങ്ങത്തേല്ലേ കേറോള്ളു
ആഹ് ഇവടെ സ്പെഷ്യലൈസർ നെയിം പൊറോട്ടല്ലേ കോയിൻ പൊറോട്ടൊക്കെല്ലേ അയിന്റെ അയില് എ ന്താ ബർഗർ ടൈപ്പ് ചെയ്യാ
തന്നെ ഇന്നാഞ്ഞ് ഇപ്പെ പ്രഗ്നൻസി ക്രേവിംഗ്സർഞ്ഞ് പോവാ
ബർഗറ്ന്റെ ബന്നിന് പകരം ! ! ! ! ! ! ! ! ! ! ഗർന്റെ അങ്ങത്തെ ഫില്ലിങ്ങൊക്കെ വര്യാ അയിനെന്താ തൊണ്ണൂറ്റിയൊമ്പുറ്പ്പ്യെ അങ്ങനെന്തോള്ളു
അയ്ശെരി ഏഹ് ഇന്നന്തായാലും അരീക്കോട് പോവ്ണ്ട്
പിന്നെ അങ്ങത്തെ ഐറ്റംസ്ട് അവടെ പിന്നെ ലോഡഡ്ണ്ട് ആട്ത്തെ ഇന്ക്ക് ആട്ത്തെ ലോഡഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട്ട്ടോ നല്ല ടേസ്റ്റ്ണ്ട് ഓവറ് ക്രീമിയല്ലാ ഇന്നാല് അത്യാവശ്യം ഇണ്ടാണും അങ്ങ
കോണ്ടി ആഹ് ഞാൻ കേക്ക് സ്റ്റുഡിയോന്നാ ലോ ആഹ് അവ്ട്ന്നാ ഞാൻ കഴി അത് കഴിക്കല്
ആഹ് ഇന്ക്കി അവട്ത്തെ ഞാൻ കഴിച്ച്ന് പക്ഷേ ഇൻക്ക് കഴിച്ചേല് ഇഷ്ടപ്പെട്ടത് ഇവട് ത്തതാ ഇവട്ത്തെ ലോഡഡാ ഇൻക്കിഷ്ടം ഓരോര്ത്തര്ക്കും ഓരോ ടേസ്റ്റായിരിക്കൊല്ലോ ഒരോര് ഇൻക്ക് ഇൻക്ക് കഴിച്ചത് ടേസ്റ്റാണ്ട്ടോ പിന്നെ മറ്റേ വേറെ ഇറാനി റ്റീ ഇല്ലെ കൊറ്ച്ച് അവിടട്ട് ആഹ് ആ ഇത്താ ഇത്തന്റെ ഫ്രണ്ടാരുന്നു ഓള് നല്ല ടേസറ്റ്ണ്ട്ന്നർഞ്ഞാണ്ട് ഞാനത് അവടെ കേറി ക്ഷേ ഇന്ക്ക് ഇഷ്ടപ്പെട്ട്ല്ലാ അഹ് ആവ് അവ്ട്ത്തെ ഭയങ്കരെ ക്രീമിയാ നല്ല ക്രീമി ഫില്ലിങ്ങ്ള്ള സംഭവാ അഹ് ഇന്ക്ക
അഹ് ശരി ക്ഷേ ഫു ഡ്‌ വയങ്കരെ ഇന്ക്കും ഭയങ്കരെ ഫുഡ് വയങ്കര മെയിനാ പക്ഷേ ഞാൻ പൊതുവെ എവ്ടെങ്കിലും പോവുമ്പം മ ന്തിയോ അല്ലെങ്കി അങ്ങനെ.
ഹസ്ബന്റിന്റെ കൂടെ പോവാണെങ്കി ഇങ്ങൻ ത്തൊന്നും കി ഇല്ല. അയിന്റെ കൂടെ പോവാണെങ്കി ഹോട്ടല് കേറാ ഈ പറഞ്ഞ പോലെ. മമത അങ്ങൻത്തെ അങ്ങനത്തേല്ലേ കേറുള്ളൂ. ന്നിട്ട് അവിടുന്ന് മന്തിയാണേ മൻ ന്തി ബിരിയാണി ആണെങ്കിൽ ബിരിയാണി അങ്ങൻത്തെ ഐറ്റംസേ പോവുള്ളു. നമ്മള പിന്നെ ഞാന്. ഫ്രൻ പോയി കൂടുതലും തിന്നല് ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണ്ട. അപ്പ്ളേ ഞമ്മക്ക് ഇഷ്ടപ്പെട്ടത് ആഹ് ആഹ് ആ . ആഹ് ആ വൈബിലങ്ങനെ തിന്ന് പോവും. പല ഐറ്റംസ് ട്രൈയ്യയ്യും ചെയ്യും.
ആഹ് ഞങ്ങള് പൊതുവേ. ഞ ഞാ
ഞങ്ങള് നാലാള് കൂടാണെങ്കിൽ നാല ഐറ്റം ഓർഡർ ആക്കും. ഇന്ന്ട്ട് നാലും നാലാളും തിന്നും.
ആഹ്, അയന്നെ അങ്ങനെന്നെ അതേപ്പം നടക്കുള്ളൂ ട്ടോ.
ആഹ്. അപ്പൊ നാലാക്കും നാലയിറ്റോം തിന്നാലോ ഒറ്റ ഒറ്റതില്.
ഈ എന്താ കേ സ്റ്റുഡിയോ ഒക്കെ ആവുമ്പോ കൊറച്ചും പാടെ. കൊറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പ റ്റൊല്ലോ, അവിടുന്ന് അങ്ങനെ നീച്ചു പോകാനന്നും പ അങ്ങനെയല്ല എവിടന്നും നീച്ചു പോകാൻ പറില്ല. പക്ഷെ ന്നാലും. ങ്ങനെ റഷ് ആവൂല അവിടെ.
ആഹ് ആഹ്, ഒരു പീസ്ഫുൾ ഒരു സ് ഒരു എന്താണ് ആമ്പിയൻസ്.
ആഹ്, അപ്പൊ പിന്നെ അങ്ങനെ അ അതോണ്ട് അങ്ങട പോവല്. ഇപ്പങ്ങ ഇങ്ങനെ ആകുമ്പം അൻ അങ്ങട്ട് പോവും.. അല്ലെങ്കിൽ അഫ്ഡേൽ പോവും. ഇങ്ങനെ ഞാന് പറയാ ഇപ്പൊ ക്ക് കുട്ടി.
ഓർഡർ ഒക്കെ കൊടുത്ത് കൊറച്ചേരം വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാ ഇവിടിം റ്റ കെക് സ്റ്റുഡിയോന്റെ അങ്ങൻത്തെ ആംബിയൻസ് ഇല്ലാന്നുള്ളു.
ആഹ്, ക്ഷെ എന്താ പറയാ ഫുള്ള് അടിച്ചിട്ട് കവേഡ് ആയി റ്റ് എ സി ഒക്കായിട്ടുള്ള അങ്ങൻത്താണോ?
ആഹ്, അങ്ങൻത്തല്ല അങ്ങൻത്തല്ല. കൊറച്ച് ഒര് ഓപ്പൺ ആവതാ. ചെറിയ ശ ചെ ചെറിയേ ഷോപ്പാണ്
ആഹ്, അപ്പൊ പാഴ്സല് പാഴ്സല് കിട്ടായിരിക്കും ല്ലേ. ആഹ്
പാർസൽ കിട്ടും. ഏഹ് ട്രൈ ചെയ്ത് നോക്കേണ്ടി. വറയ് ച്ചിടയിട്ട് ഞാൻ ഇ പൊറോട്ടേല് ബർഗർ ബർഗർ ഫില്ലിങ്ങ് ഒക്കെറ എന്റെ ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടത് അതാ ട്ടോ. ബർഗർ ഫില്ലിങ് പൊറോട്ടയിൽ ഓൾക് ഭയങ്കര ഇഷ്ട്ടപെട്ട്
അത് ശരി എന്തായാലും നോക്കണം ഇൻഷാ അള്ളാഹ് ഫുഡ് ഭയങ്കര എൻ എക്ക് നമുക്ക് ചെല സ്ഥലത്ത് പോകുമ്പം ചെല ഫുഡ് ഭയങ്കര ഇഷ്ടാവൊല്ലോ. ഇപ്പം എന്താ പറയാ ഉം, എന്താ ഒരു ആ സോ ന്റെ പേരു മറ
നോക്കി ഞാൻ കൊറച്ചയിഞ്ഞിട്ട് വിളിച്ചാ മതിയോ?
ആഹ് അയിക്കോട്ടെ അയിക്കോട്ടെ
അഹ്
ശരി ആഹ് മേത്തൊക്കെ എണ്ടാവണല്ലല്ലോ